ആ ന്ന്ണ്ട്
എതുവ സുഖമായിട്ടിരിക്കുന്നു
ആ പിന്നെ എവിട എന്തൊക്കെയുണ്ട് വിശെ പ്പം
സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ടി ഞാൻ പ്ലസ് ടു കഴിഞ്ഞിക്കുവ ഇനി സിവിൽ എഞ്ചിനീയർ തമിഴ്നാട്ടി പഠിക്കാൻ പോകുന്നുണ്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തുണ്ട്
അതിനെപ്പറ്റിയുള്ള അഭിപ്രായംന്ന് പറയുമ്പം ആ നല്ല അഭിപ്രായമാണ് കാരണം നിനക്ക വുമ്പോത്തേക്കും എഞ്ചിനീയർ ഒരു ഫീൽഡ്ന്ന് പറയുമ്പോം നല്ലൊരു ഫീൽഡാണ് അപ്പൊ അതിന്റെ യായിട്ടുള്ള രീ നീ നീ അന്വേഷിച്ചയ്‌നെ പറ്റിയട്ടൊക്കെ കാര്യമായിട്ട് ഇപ്പൊ എന്റെട്ത്ത് ചോയിക്കുന്നതിന് മുന്നോണെങ്കിലും വേറെക്കെ അന്വേഷിച്ചോ എങ്ങനെണ്ടെന്ന് ഇപ്പം നീ പഠിച്ചിറങ്ങിയ സ്കൂളില് അധ്യാപകരോടൊക്കൊന്ന് അന്വേഷിച്ചായിരുന്നോ
ഉം ഞാൻ ടീച്ചർമാസൊക്കെ ചോദിച്ചു ടീച്ചർമാര് പറയുന്നെ എന്റെ ഇഷ്ടത്തിന് പഠിക്കാനെന്നാണ് പിന്നെ ഞാൻ നിന്റെട്ത്തോര് രഭിപ്രായം ചോയ്ച്ചെന്നെള്ളു
അല്ലെ ഈ സിവിൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ഇപ്പ നമ്മടെ അ നമ്മളിപ്പം ചുറ്റിനും നമുക്കറിയാം പറ്റൊല്ലോ ഇപ്പ നമ്മടെ മൊബൈൽ ഫോണിലൊക്കെ ആണെങ്കിലും എല്ലാം ഒന്ന് നോക്കിയെടുത്ത നമുക്കറിയാൻ പറ്റുന്ന ഒരു സാനംമാണല്ലോ എനിക്ക് ഇതിനെപ്പറ്റി അങ്ങനെ കൂടുതലുള്ള വിവരവും ഇല്ല എങ്കിലും നല്ലൊരു കോഴ്സാണ് കാരണം എഞ്ചിനിയർ മേഖ ലെ പറയുമ്പം നമുക്കിപ്പം നമ്മടെ ഈ സ് നമ്മടെ ഇപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു ഒരു ടെക്നോളജി യല്ലേ അപ്പൊ ആ ടെക്നോളജി വെച്ച് നോ കുമ്പം നമ്മൾ അങ്ങനത്തെ ഒരു കോഴ്സ് പഠിച്ചിരിക്കുവാണ് ന്നുണ്ടെങ്കില് നിനക്കായിട്ട് പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും മനസ്സിലായല്ലോ ഇപ്പം ഇപ്പോഴത്തെന്ന് പറയുമ്പോ പറഞ്ഞോ
ഞാനത് പഠിക്കാൻ പോവാണെങ്കിലും പാർട്ട് ടൈം ആയിട്ട് ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നാണ് തീരുമാനിക്കുന്നതു
അത് നല്ലതാണ് ഇപ്പ അത് നമ്മളിപ്പം ഫുൾ ടൈം എന്തായാലും നമുക്ക് കോഴ്സ് ഈ നമുക്ക് പഠിക്കാൻ ഇത് കാണത്തില്ലല്ലോ ഇപ്പൊ കോളേജിൽ നമുക്ക് ഫുൾ ടൈം അങ്ങനുള്ള സമയങ്ങളി രാവിലെ മുതൽ വൈകിട്ട് വരായിരിക്കും തുവല്ലോ അപ്പ അത് കഴിയുമ്പോൾ അത് കഴിയുമ്പം ഇത് അവിടെ നോക്കി പാർട്ട് ടൈം ജോലി ചെയ്താ മതി
ആ ഞാന അങ്ങനെ ഉദ്ദേശിക്കുന്നത് നീ എന്താ ഇപ്പൊ പഠിക്കുന്ന
ഞാനിപ്പോൾ മെഡിക്കൽ കോഡിങ്ല്ലാം കഴിഞ്ഞു മെഡിക്കൽ ഫീൽഡ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവയാണ് അത്യാവശ്യം കുഴപ്പ കുഴപ്പല്ലാതക്കെ പോകുന്നു പഠിക്കാനൊക്കെ കണ്ട് പിന്നെ ഈ സിവിൽ എഞ്ചിനിയറിങ്ന് പോണം എന്നക്കെ പറയുമ്പം സിവിൽ എഞ്ചിനീയർ മാത്രം മാത്രല്ല നമ്മൾ ഏത് കോഴ്സിന് പോയാലും ആ കോഴ്സ് നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക കാരണം കോഴ്സന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അറിയാമല്ലോ ഒരുപാട് കാര്യ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് ഇപ്പം പഠിക്കേണ്ട സമയം നന്നായി ക്കേണ്ട സമയം നീ മാറ്റി വെക്കുക പാർട്ട് ടൈം ജോലിക്കുള്ള കാര്യങ്ങൾ മാറ്റി വെക്ക അപ്പൊ അങ്ങനെ ഒരു കാൽക്കുലേഷൻ നീ ഒരു മൂന്നാല് വർഷത്തേക്ക് മാറ്റി വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് നിനക്ക് അങ്ങന ഒരു ഒരു ഗോൾ നിങ്ങൾക്ക് ചെയ്യൻ പറ്റും നിങ്ങൾക്കതിലൂടെ നിങ്ങൾ നിനക്ക് നിന്റെ ലൈഫ് നി ബിൽഡ് ചെയ്യാൻ പറ്റും മനസിലോ പിന്നെ ആ പി ആഹ കഴിച്ചു കഴിച്ചോ നീ കഴിച്ചോ
ആഹ് ഞാൻ കഴിച്ച ഇപ്പൊ കഴിച്ചതേ ഉള്ളു ആ കഴിച്ചു ഞാൻ ഉറങ്ങാൻ പോവായിരുന്നു പിന്നെ ഇപ്പോഴാ നിന്നെ കോൾ ചെയ്തത് ഞാൻ
ആഹ ഇപ്പൊ നിന്റെ ഫ്രണ്ട്സ്ക്കെ ഫ്രണ്ട്സ ഒക്കെ ഇതിനന്നെ വരുവാണോ അധോ അവരും വേറെ എന്തെങ്കിലും പോകുന്നുണ്ടോ
അവരവർ ത്തിണ്ട് ഞാൻ ഇതിനാണ് പോകുന്നത് അവര് മെക്കാനിക്കൽ എഞ്ചിനീയറിന ഇല്ലെങ്കിൽ പോലീസ് പട്ടാളം അങ്ങനെയൊക്കെ ജോലിക്ക അവർക്ക് ഇഷ്ടം അവരതിൽ പഠിക്കട്ടെ എനിക്ക് ഇതാണ്ട് ഇഷ്ടണ്ട് ഞാന കോഴ്സ്
തെരഞ്ഞെടുത്ത അല്ലേ വീട്ടുകാരൊക്കെ സപ്പോർട്ട് ആണോ ഫാമിലിക്കെ സപ്പോർട്ട ആണോ
ഏ വീട്ടുകാരും അറിഞ്ഞിരിക്ക എന്റെ ഇഷ്ടം പ അതല്ലേ നല്ലത് അതുകൊണ്ട് നിനക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും
ഓക്കെ ഓക്കെ
ക അറിവ പഠിക്കാനെന്നാണ് വീട്ടുകാർ പറയുന്നത്
ഓക്കെ മനസ് ലായി അതുപോലെ തന്നെ ഏ ആഹ് ഇപ്പം നമ്മള് അവിടെ ചെന്നു നീ ഹോസ്റ്റലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരുപാട് ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഫോളോ അപ്പ് ചെയ്ത് പോണം. കാരണം ഹോസ്റ്റൽ എന്ന് പറയുമ്പ ഴത്തേക്ക് നമ്മളുടെ നമ്മളുടെ വീട് പോലല്ല. അവിടെ ഒരുപാട് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഇന്ന സമയത്തിന് നമ്മൾ അവി ടെ ചേരണം എന്നൊക്കെ പറയുമ്പോ നമ്മൾ അതൊക്കെ പാലിക്കാൻ ശ്രമിക്കണം. കാരണം നമ്മള് നമ്മുടെ വീട്ടില് ശീലിച്ച ഒരുപാട് കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. നമ്മള് വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോ അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോ നമ്മള് അവിടുത്തെ ആ ഒരു രീതികളുമായി കാരണം നമ്മളുടെ ആവശ്യത്തിനാണ് നമ്മള് പോന്നെ. അല്ലാതെ ആ അവിടൊള്ള ആൾക്കാരുടെ ആവശ്യ ഇതിനു വേണ്ടി നമ്മള് വിളിക്കുവല്ലോ അപ്പ നമ്മുടെ ആവശ്യ ത്തിന് പോവുമ്പം നമ്മളവിടുത്തെ കാര്യങ്ങളു ആയിട്ട് പൊരുത്ത പ്പെടാൻ നോക്കണം. അപ്പ ഹോസ്റ്റലില് ഇപ്പ എല്ലാ ഹോസ്റ്റലിലും നല്ല രീതി ആവണന്നില്ല. അല്ലെങ്കി എല്ലാം നമുക്ക് അനുകൂലമായിട്ട് കിട്ടണോന്നില്ല. അപ്പൊ അങ്ങനെ വച്ച് നോക്കുമ്പം ആ ഒരു രീതിക്ക് തന്നെ പോകാൻ ശ്രമിക്കും. ഇപ്പ ഫുഡിന്റെ കാര്യത്തിനാണെങ്കിൽ ഇപ്പോ നമ്മൾ ശീലിച്ച് വന്ന ഫുഡ് ഫുഡ് ഐറ്റംസ് ആയിരിക്കണം എന്നില്ല നമ്മൾ പോകുന്ന ഒരു പ്ലേസില്. ചെലപ്പോ ആയിരിക്കാം. ചെലപ്പോ ആയിരിക്കണമെന്നില്ല. ചെലപ്പോ ആയി ആയിരുന്നില്ലെന്നൊ ണ്ടെങ്കില് നമ്മള് അതുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. കാരണം എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്ന് പറയുമ്പം മിനിമം ഫൈവ് ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് നമുക്ക് പഠിക്കണം. അപ്പോ ആ ഫൈവ് ഇയേഴ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഫൈവ് ഇയേഴ്സ് നമ്മള് ഫസ്റ്റൊക്കെ നമുക്ക് നല്ല പാടായിരിക്കും എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ വേണ്ടി. അപ്പം അത് പൊരുത്തപ്പെട്ട് അതൊക് ഒക്കെ സെറ്റാക്കി മുന്നോട്ട് പോകൻ ശ്രമിക്കാ കാരണം പിന്നെ അതുപോലെ തന്നെ ആഹ് നമ്മളിപ്പം നമ്മുടെ ഫ്രണ്ട്സോട്ടൊന്നും അല്ല പോകുന്നത് വേറെ ഒരുപാട് ഫ്രണ്ട്സാണ് അതും വേറൊരു സംസ്ഥാനം കൂടിയാണ് അപ്പം അവിടെന്നും ഒള്ളവര് കാണും അല്ലെ കേരളത്തിൽ നിന്നുള്ളവരും കാണാം അപ്പം ഓരോരുത്തരുടെ ക്യാരക്ടർ നല്ല ഡിഫറൻസ് കാണും അതായത് ചീത്ത വഴികളും കാണും നല്ല വഴികളും കാണും അപ്പൊ നല്ല വഴികളിൽ നോക്കി നമ്മളാണ് നമ്മളാണ് എല്ലാം വരുന്നത് നമ്മളെ അല്ല ചീത്ത വഴികൾ തേടി വരുന്നത് നമ്മളാണ് ചീ തേടി പോകുന്നത് അപ്പൊ അതൊക്കെ നോക്കി നല്ല രീതിൽ നോക്കാൻ ശ്രമിക്കണം നീ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ
ആഹ് ശ്രദ്ധിക്കുന്നൊക്കെയുണ്ട്
പിന്നെ നിനക്ക് എന്താണ് ഈ ഒരു സിവിൽ എഞ്ചിനീയർ എടുക്കാൻ ഒരു താല്പര്യം തോന്നിയത്?
ഞാന് എനിക്ക് ഈ അതിനോടുള്ളൊരു താല്പര്യം വിശദീകരിക്കാൻ അറിയില്ല
അതിലെന്തെങ്കിലും ഒരു കഴിവ് അതിൽ എന്തേലും കഴിവ് നിനക്ക് വല്ല പ്രകടമായിട്ടുണ്ടോ ഇത് എപ്പഴെങ്കിലും
എടക്കൊക്കെ പ്രകടമായിട്ടുണ്ട് ഇപ്പം ഞാൻ അത അടുത്ത് പഠിക്കുന്നതേ ഒള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ല എന്റെ ഇഷ്ടത്തിന് ഞാൻ പഠിക്കുന്നന്നേ ഉള്ളൂ
ഓക്കെ ഓക്കെ എന്തായാലും ആ ഒരു തീരുമാനം നല്ലതാണ് കാരണം നമ്മൾടെ ഇഷ്ടത്തിന് നമ്മളൊരു ഏഹ് ഒരു കോഴ്സ് പഠിക്കുന്നന്ന് പറയുമ്പോം അത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം മറ്റുള്ളവരുടെ പ്രഷറിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല കാരണം ഇപ്പഴത്തെ കാലഘട്ടത്തില് അല്ലെ ഇപ്പോഴത്തെ ആണെങ്കിലും ഇപ്പോ പണ്ടത്തെ വയിസ് നോക്കുയാണെങ്കിൽ ഇപ്പോന്ന് പറയുമ്പോ നമ്മൾടെ തീരുമാനങ്ങൾക്കാണ് ഏഹ് നമ്മൾടെ വേൾഡ് തന്നെ പോകുന്നത് അതെല്ലാത്തിലും അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനെ നോക്കാൻ ശ്രമിക്കുക കാരണന്ന് പറഞ്ഞാൽ അല്ലേ പിന്നെ നമ്മൾ ആരുടെയും പ്രഷറിൽ പോയി കഴിഞ്ഞാ പിന്നെ നമ്മൾ ആ ഒരു പ്രഷർ ച്ച് എല്ലാം ചെയ്യേണ്ടി വരും അപ്പൊ അത് നിന്റെ ഹെൽത്തിനായാലും നിൻ്റെ നിന്റെ മൈൻഡ് ണെങ്കിലും അല്ലേ നിന്റെ ചു ചുറ്റുപാടിനെ അതും ബാധിക്കും അപ്പം അങ്ങനെ ആരെങ്കിലെയും ഫോഴ്സ് ചെയ്ത് വരുന്നവരുണ്ടെങ്കിൽ അവരുടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കപ്പ നിന്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും അവരുടെ ഫാമിലി ചിലപ്പോം ഫോഴ്സ് ചെയ്യുന്നുണ്ടാവാം ഇഞ കോഴ്സ് എടുക്ക് അല്ലെങ്കിൽ ആ കോഴ്സ് എടുത്ത് പഠിക്ക് എന്നൊക്കെ പറഞ് അപ്പം നീ അവരെ നിനക്ക് പറ്റുന്നുണ്ടങ്കിൽ നീ അവര് പറഞ്ഞ് മനസ്സിലാക്ക ഇങ്ങനെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല അവരോരെ ഇഷ്ടത്തിന് വിടുക ചിലർക്ക് പഠിക്കാൻ താല്പര്യംഒന്നും കാണത്തില്ല ചിലർക്ക്പ്പോ ബിസിനസിലോട്ട് ഇറക്കാനായിരിക്കും താല്പര്യം കാണുക ഓക്കെ അങ്ങനെ ഇറങ്ങിക്കോളൂ എന്നുള്ളൊരു മൈൻഡ് കൊടുക്കാ
ആ
നമുക്ക് വിജയിക്കുവന്ന് ഉറ പ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ലത് മനസ്സിലായോ പിന്നെ പ്ലസ് ടുവിന്റെ മാർക്ക് ക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നോ പ്ലസ് ടുവിനൊക്കെ നല്ല പാടുണ്ടായിരുന്നോ
പ്ലസ് ടുവിന് അത്രക്ക് പാടൊന്നും ഇല്ലായിരുന്നു ഞാൻ അന്ന് അന്ന് പഠിപ്പിക്കുന്നതൊക്കെ വീട്ടിൽ വന്ന് പഠിച്ച് ഫുൾ മാർക്കോട്ട് കൂടിയാ ജയിച്ചിരുന്നെ
ഓക്കെ ഗുഡ് ബോയ് അങ്ങനെ ഒരു നമ്മളൊരു സെറ്റ് ഒരു ടൈം ടേബിള് വെച്ച് പോയിക്കഴിഞ്ഞാൽ എല്ലാം റെഡി ആവുന്നതായിരിക്കും പറഞ്ഞ മനസി
ആ ആ
അപ്പൊ അങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ
നീ
ഞാൻ ഇതുപോല ഇൻ്റർവ്യൂവിന് ഇനി പോണം എനിക്ക് കുറച്ചൂടെ കുറച്ച് കൂടെ സംഭവം സെറ്റ് ആക്കാനുണ്ട് കുറച്ച് പ്രോജക്റ്റും കൂടെ എനിക്ക് റെഡി ആക്കാനുണ്ട് അതും കൂടെ ചെയ്തിട്ട് എനിക്ക് ഉറപ്പായിട്ട് ഞാൻ ഇന്റർവ്യൂന് ജോയിൻ ചെയ്യുന്ന ആയിരിക്കും അതുപോലെ തന്നെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുന്നെ എനിക്ക് അപ്ലൈ ചെയ്യണം അങ്ങനെ കുറച്ച് സ്റ്റെപ്പ് പ്പുകളുണ്ട് അതൊക്കെ സെറ്റ് ആക്കി കിട്ട് വേണം എനിക്ക് ഇന്റർവ്യൂവിന് അപ്ലേ ചെയ്യാൻ വേണ്ടിട്ട്
ആ ആ ആ ഇത്രേതായില്ലേ നീ ഇനി എന്തായാലും പിന്നെ എനിക്ക് സുഖവായിട്ടിരിക്കുന്നു ഇനി നാളെ എന്താ പരിപാടി നീ നാളെ എന്തേലും പരിപാടിക്ക് പോന്നണ്ടോ
പോണം പോണം എങ്ങനേലും പോണം അതുപോലെ തന്നെ നീ എല്ലാം കാര്യങ്ങളും ഒന്നുംകൂടെന്ന് ശ്രദ്ധിച്ച് റെഡിയാക്കാൻ നോ നോക്കണം കേട്ടോ ഇപ്പം മറ്റൊരു സ്ഥലത്തോട്ട് പോകുമ്പോ എല്ലാം റെഡിയ ആക്കാനായിട്ട് നോക്കണം കേട്ടോ ഒരുപാട് കാര്യങ്ങളൊക്കെ നോ കണ്ടുവേണം ചെയ്യാൻ വേണ്ടി കാരണമെന്ന് പറഞ്ഞ അറിയാല്ലോ നമ്മൾ വേറെ ഒരു സ്ഥലത്തോട്ട് പോവാണ് അപ്പൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യണം പിന്നെ നമ്മടെ സ്ഥലം പോലല്ല മറ്റ ഇത്തിരി സ്ഥലോന്ന് അറിയാവല്ലോ അപ്പൊ ആ ഒരു സംഭവങ്ങളൊക്കെ ക്കെ സെറ്റാക്കിട്ട് വേണം പോകാൻ മനസ്സിലായോ പിന്നെ എന്തുണ്ട് വേറെ വിശേഷങ്ങൾ ഫാമിലിയൊക്കെ ഓക്കെ ആയിട്ടിരിക്കുന്നു ഫ്രണ്ട്സ ഒക്കെ എന്തോ പറയുന്നു എല്ലാരും ഓക്കെ അല്ലേ
എല്ലാരും ഓക്കെ തന്നെ അവളോട് ഭയങ്കര കമ്പനിയായ കൂട്ടുകാരെക്കെ ഇപ്പഴും സ്‌കൂ സ്‌കൂ സ്കൂള് കഴിഞ്ഞ് ഇറങ്ങിയെങ്കിലും എല്ലാരും പഴയതുപോലെ തന്നെ നല്ല കൂട്ടുകെട്ട് ഒക്കെ ഉണ്ട്
അതെ നിങ്ങളൊക്കെ ഫുട്ബോളൊക്കെ കളിക്കാൻ പോന്നുണ്ടല്ലോ
ആ ഫുട്ബോൾ കളിക്കാൻ ക്ലാസ്സിലുള്ളവരെല്ലാവരോടും ഒരുമിച്ച് ചേരുന്ന
ഓക്കെ ഓക്കേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മളുടെ നമ്മള് പഠിച്ചിറങ്ങിയാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും സെറ്റ് ആയിട്ടിരിക്കണം കേട്ടോ
ഉം ശരിയടി എനിക്ക് വേറ അർജന്റ് തോണ്ട്
ഡാ സൂര്യ കടന്ന് കരഞ്ഞോ